ഹലോ കേക്കാവോ
ഉം കേക്കാം കേക്കാം പിന്നെ പിന്നെ ഇവിടെ എന്ത ഉണ്ടാക്കുന്ന കപ്പ എല്ലാണ്ട് ഉ ഇവിടാ യോബിന എന്ത ഉണ്ടാക്കുന്ന കപ്പേംമീൻകറി അല്ലാണ്ട്
മീൻ കറി പിന്നെ വേറെന്താ
പിന്ന ഈ ബീഫും പഴ പൊരിയൊക്കെ
ആഹ് പഴമ്പരിക്കുമ്പത് അത് ഇങ്ങളെയല്ലെ പഴമ്പോരിം ബീഫും ആ പുറത്തന്ന് പോയി കഴാചലോ പക്ഷാ ഇതുപോലെങ്ങനെ ഒരെടക്ക് ഭയങ്കരവയറലായിപ ഞങ്ങ പഴമ്പൊറി മേടിച്ചട്ട് ബീഫ് ഒ ട്ടണ സമയത്തെക്കെ മുക്ക ഇതം നോക്കിട്ടിണ്ട് ആ നല്ലതേര്ന്ന് ട്ടാ പശെ എല്ലാവർക്കും ഇഷ്ടല്ല ട്ടാ ചെലർക്ക് ഇഷ്ടല്ല അതെന്താ പ്രത്യേകത പക്ഷെ എനിക്കിഷ് ഇഷ്ടപ്പെട്ട് ആ ബഫ് പ്പം പഴമ്പപൊരി ഒരു പ്രത്യേക പേസ്റ്റ പിന്നെ പൊറോട്ടേം ബീഫും അത് നമുക്ക് പിന്നെ നമ്മടെ വിജാരം-
ഇവടെ പോട്ടീം കപ്പേം കിട്ടും പിന്നെ-
ആഹ് നിങ്ങ്ക്ക് ബോട്ടിണ്ട്ലെ നിങ്ങളെങ്ങനാ ബോട്ടി വെക്കണേ വറുത്തരച്ചാണോ?
ഇവിടെ വാങ്ങ്ക്കത്തില്ലങ്ങനെ പോട്ടീം കപ്പയുവായിട്ട് വെക്ക ത്തില്ലങ്ങനെ-
ആണലെ-
ഞ്ഞാ ഇവടെ അതെ എന്താന്നറിയാവാ ഇവിടെ ഇവിടത്തെ അപ്പാപ്പൻ- ഒരൂസം കടേന്ന് പോട്ടീം കപ്പയും വാങ്ങിചോണ്ട്ന്നു അപ്പം ന്നമ്മക്ക് നമ്മളത് കഴിച്ചിട്ടില്ലാർന്- ആഹ് പണ്ട്- ഇപ്പ വാങ്ങിച്ചോണ്ട് വന്നപ്പത് എന്തുവാ ഈ മുള്ളും മുള്ളല്ലല്ലേ എല്ലും-
ആഹ് പാട്- വെയ അത് വേറെ വാട്ട്സുകളൊക്കെയാ-
അത് നമുക്ക് കഴിച്ച- ഒരു മാതിരി എന്തോ ഒരു- ഓ വൃത്തികെട്ട ചൊവയായിരുന്നു അത്- ഒരുമാതിരി വൃത്തികെട്ട ട്ടേസ്റ്റായിരുന്നു ആ അപ്പൊ അത് നമുക്ക് ഇഷ്ടപ്പെട്ട് ല്ല ആ കടേല് കൊള്ളത്ത് ത്തില്ലാർന്നത് അപ്പ ഫസ്- ടൈം തന്നെ അവിട്ന്ന് കഴിച്ചപ്പയ് ത്തെക്ക് നമ്മളത് വെറുത്തുപോയി
ആഹ് ആപ്പിഷ്ട്ടൂല്ല അയ്ന്റെ ചൊവ പിടിച്ചില്ല
ഇല്ല പിന്നെ പഷെ ഞങ്ങളമ്മ വീട്ടി പോയ്പ്പഴ്ത്തേക്കും പൊട്ടി ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ടുണ്ടല്ലോ അങ്ങ അങ്ങനെന്തോ ഒരു സംഭോണ്ടാന്നൊ ഇത് നല്ല ടെസ്റ്റുണ്ടായിര്ന്ന് പക്ഷെ അത് ഇവടെ കിട്ടുന്നില്ല അത് ഞാൻ ഒരു പ്രശം ച്ച് കൈച്ചിട്ടുള്ള അവിട് ന്ന് ഇവിടെയൊക്കെ കിട്ടുന്നെങ്കി ഇങ്ങന ഈ ഇതിന്റെ കഷ് ണങ്ങൾ എങ്ങാന്ണ്ട്
വിടെരുതെന്ന് ആണ് ഞാൻ ഇവടെ ശേ ശേലാ തട്ടുകടകളൊക്കെ കിട്ടും ഇങ്ങനെ ഫ്രൈ ചെയ്തത് അവ്ടെത്തെ പോട്ടിക്കൊരു വേവ് വിത്യാസുണ്ട്
ഞങ്ങള് തട്ടുകടേന്ന് കൂടുതലും വാങ്ങിക്കുന്നെ ദോശേം സാമ്പാറും അതൊക്കെയ അതൊക്കെ ഭയങ്കര ഇഷ്ടവാ
ത് ഏട്ടാ മുക്വുക്ക് വാവാ വന്നേ പിന്നെ പോക്കില്ല പൊറതട്ട് അല്ലെങ്കി എടക്കെറങ്ങും എനിക്കിഷ്ട്ടോണ് തട്ടുകട വൈബാണ് എനിക്കിഷ്ടം
ഞങ്ങള് മിക്കവാറും ഞങ്ങടെ വല്ല്യച്ഛന് ത ട്ട്കട ഉണ്ട്
അ ഹാ
അവയ്ക്ക് അപ്പം മ് അപ്പ അച്ഛനിങ്ങനെ എന്ദേയ്ത് ജോലിയും കഴിഞ്ഞ് വരുമ്പഴത്തേക്ക്‌ ദോശയും സാമ്പാറൊക്കെ വാങ്ങിച്ച് വരും അമ്മ ഷഷ്ഠിയൊകെ ക്ക്‌ വാണെങ്കില് വെജിറ്റേ വെജിറ്റേറിയനല്ലേ ക്കാൻ പറ്റുള്ളൂ
അതെ അതെ
മീൻ കൂട്ടും അപ്പ അമ്മക്കും വാങ്ങിച്ചോണ്ടരുമ്പ നമ്മക്കും ഇവിടെ വാങ്ങിച്ചോണ്ടരും അങ്ങനെ പിന്നെ പൊറോട്ടേം ബീഫും പൊറോട്ടേ ചിക്ക പൊറോട്ടേം ബീഫ അങ്ങനെ വാങ്ങിക്കത്തി
പെറോട്ടേം ചിക്കനായഷ്ടം ആ ഹാ ഞങ്ങള് ഞങ്ങളെ ഫെയ്മസെന്താറിയോ കൊച്ചീക്കാരുടെ ഇതാണ്
അത് ന്ന് പറയുബീഫ് ഫ്രൈ വാങ്ങിച്ചയിഞ്ഞ ചാറില്ലല്ലോ
ആ ചാറുണ്ടാവൂല പിന്നെ ബീഫിമേൽ തേങ്ങകൊത്തി ഇട്ടത് അത് പിന്നെ പോട്ടിക്കറി അത് വറുത്തരച്ച് വെക്കണേ പിന്നെ മൈൻ വിന്താലു ബീഫ് വിന്താലു പോർക്ക് വിന്താലു ആ വിന്താലു അത് വിന്താലുകഴിച്ചിട്ടില്ലേ വിന്താലു അച്ചാറ് പോലെയൊക്കെ ഇരിക്കും
ബിന്താലുവൊ അതെന്തുവാ
ആ ബിന്ദാലുന്നാ പറയണത് ബീഫ് വിന്താലു പോർക്ക് വിന്താലു അതിങ്ങനെ അച്ചാറ് പോലെ ഇരിക്കുള്ളു അത് ഈ മുരിങ്ങേടെ തൊലിയില്ലെ മുരിങ്ങേടെ ഹലോ ഉം അ മുരിങ്ങയുടെ തൊലി ഇല്ലേ മുരിങ്ങ മരത്തിന്റെ തൊലി അത് കൊറച്ച് ആഴത്തില് ആഴ്ത്തി ഇടുക്കണം ഏ അതും ഏ പിന്നെ നല്ല ഭയങ്കര എരുവായിരിക്കും അതായത് ഒരു പീസ് ക്കി വെക്കൊള്ളൂ നമ്മളങ്ങനെ വിൻ ന്ദാലു വെക്കണത് അപ്പൊ ഈ വിന്നാഗിരിയും ഈ തൊലിയുടെ പുറമെ ഉള്ളത് ചെരണ്ടി കാണാം അതിന്റെ ഉൾഭാഗതാ ഇത് മുറിച്ചിട്ട് വിന്നാഗിരി കടുക് പിന്നെ മുളക് പിന്നെ വിൻ ഉപ്പ് എല്ലാം കൂടി ഇട്ട് അരക്കും അരച്ചിട്ട് വിന്നാഗിരി ഇട്ട് അരക്കണം വിന്നാഗിരി തൊട്ട് അരക്കണം കണംന്ന് പറയണം അപ്പൊ നമ്മൾ പോർക്ക ബീഫ്‌വേവിക്കണം ഏ പോർക്കാണെങ്ക പോർക്ക് എന്തായാലുംണെങ്ക പോർക്ക് ബീഫ് എന്താലും ബീഫ് വേവിച്ചിട്ട് ഈ അരപ്പ് ഇതിനകത്തോട്ട് ഇട്ടിട്ടാണ് കുക്കറിൽ അടിച്ചുണ്ടാക്കും അപ്പ അത് എത്ര വർഷം വേണമെങ്കിലും ഇരിക്കും അച്ചാറ് പോലെ കേട്കൂടാണ്ടിരിക്കും ഞങ്ങ ഇക്ക് ഇവിടെ ഫേമസ് കൊച്ചിക്കാരുടെ പൂ ബിന്ദാലു ആണ് ഭയങ്കര ഫേമസ് ഹലോ
കേക്ക് നിച്ച് ഞങ്ങൾ അപ്പൊ കാപ്പി കുടിക്കായിരുന്നു
ആണ് കഴിക് കഴിക് ഇപ്പഴ കാപ്പി കുടിക്കണേ എഴ് എട്ട് മണിക്ക്
ആ ഞാൻ എല്ലാരും കൂടെ വരു ഇല്ല കൊഴപ്പില്ല പർഞ്ഞോ
ആഹാ ഏഴ് മണിക്കാണ് കാപ്പിക്കുന്നത് ഞങ്ങള് അഞ്ചു അഞ്ചു
പിന്നെ ഇത് എന്ത് ന്നാ ഇവിടെ മറ്റേ ശർക്കര വെച്ച് വെച്ച് അമ്മ അടഉണ്ടാക്കും അത് ആർക്കും ഇഷ്ടമല്ലേ
ഇത് നമ്മുടെ വാഴലയിൽ ഉണ്ടാക്കണതൊ
ആ
നല്ലത് അല്ലേ അത്
എനിക്കിഷ്ടല്ല
ആണാ അട ഇഷ്ടില്ലത്ത ആൾക്കരി അട
ആഹ് എനിക്ക് ഇഷ്ടല്ല എനിക്ക് ശർക്കര അയിന്നത് തലവേദന എടുക്കും
ആണാ
ഉം അടയുണ്ട് എന്ന് എനിക്ക് തല
ആണല്ലേ
എനിക്ക് അട ഇഷ്ടവല്ല, ഉണ്ട ഇഷ്ടവല്ല, കക്കാറച്ചി ഇഷ്ടവല്ല, ഉണക്കമീൻ ഇഷ്ടവല്ല ഉണക്ക ചെമ്മീൻ ഇഷ്
ആടാ ഉണക്ക മീൻ ഉണക്ക ചെമ്മീൻ തിന്നുല്ലേ?
ഇല്ലാ
ഓ യോ അത്ക് ക്ക നല്ല ടേസ്റ്റള്ള സാധനം അല്ലേ വെറുത ഒരു രസം കക്കറച്ചി കഴിക്കൂല എന്താ അലർജിണ്ടാ
ഇല്ല എനിക്കിഷ്ടല്ല എന്ന് ഞങ്ങട ഇവിടെ ഇഷ്ടം പോലെ കിട്ടും കക്ക
കക്കറച്ചി നല്ലതല്ലേ. ആ അയ്യോട ഒണക്കമീൻ ഒണക്കച്ചെമ്മീൻ കൂട്ടുല്ല ഒണക്കച്ചെമ്മീൻ നല്ല ടേസ്റ്റി അല്ലെ. ആണോ നിങ്ങളെങ്ങനെ ചമ്മന്തി ഇണ്ടാക്കണ ഒണക്കച്ചെമ്മീൻ അല്ലെ
ത് ഭയങ്കര ഇഷ്ടവാ മന്തിയും ബിരിയാണിയും ചിക്കന്റെല്ലേ ചിക്കന്റെ എല്ലാ സാനവും എനിക്ക് ഭയങ്കര ഇഷ്ടവാ.
ഇഷ്ടമാണ്, മന്തി ബിരിയാണിയൊക്കെ ഇഷ്ടമാണ്.
ചിക്കൻ വെച്ച് ഉണ്ടാക്കുന്ന എന്ത്‌ ഇഷ്ടവാ.
ഇഷ്ടവാണ്.
ഉം ചിക്കനും ബീഫും പന്നി പിന്നെ ഇവടെ പന്നി വാങ്ങിക്കും എപ്പഴും.
ആഹ് പന്നിയപ്പം ചിലര് കഴിക്കില്ല പോർക്ക്.
ആണോ ഇഷ്ടല്ലേ.
കഴിക്കും അയ്യോ ഞങ്ങള് കൊച്ചിക്ക് ജനങ്ങളോട് പോർക്ക് ഇഷ്ടമാണോ ചോദ്യമാണ്.
അയ്യോ ഞാൻ കേട്ടത് കഴിക്കത്തില്ലന്ന
ആ
ഞാനത്
ഇവിടെയും കഴിക്കൂ ഇവിടെ എന്റെ ചേച്ചിയും അച് കഴിക്കത്തില്ലായിരുന്നെ.
ആ
അച്ചാമ്മ മരിച്ചുപോയി പക്ഷെ പണ്ട് ചേച്ചിം അച്ചാമ്മയും കഴിക്കത്തില്ലായ്
ആ ആ
അപ്പൊ എന്റെ അമ്മ ഇങ്ങനെ വരട്ടി പോർക്ക് ഇങ്ങനെ നല്ല രീതിൽ നല്ല സ്മെല്
ആയിട്ട് വറ്ക്കും അ അതെ അതെ
അത് വർത്തൊക്കെ വന്നപ്പോഴത്തേക്ക് ഇവർക്ക് മണം കേട്ടിട്ട് ക ഴിക്കാതിരിക്കാൻ പറ്റന്നില്ല എന്നാ ഭയങ്കര ഡയലോഗും അടിച്ച് കഴിക്കത്തില്ലന്ന് എന്നിട്ട് എ ഇവരിങ്ങനെ മുമ്പീര്ന്ന വേളമ്പുമ്പൊ ഒരു സ്മെല് വരുല്ലോ ഈ പാ ത്രം തുറക്ക്മ്പ ഇ ഇവർക്കും വേണോന്നും പറഞ്ഞ്
ശരി ഈ പന്നീന പറയുമ്പ നമ്മള് അതിന്റെ രൂപം ഓ മനസ്സിൽ ഓർത്തിട്ടാ കഴിക്കല് പക്ഷെ തിന്നു പോകും നമ്മള് നല്ല നല്ല വൃത്തിയായിട്ടല്ലേ നമ്മളത് ഇണ്ടാക്കണത് ആ കട്ടിയായിട്ടിരിക്കണം നല്ല വരട്ടി വരട്ടിവരട്ടിയെടുക്കാം
ഉം ആ അതിന്റെ ചില പീസ് അറിയാവ ചളുങ്ങുന്ന
ആ
അതെനിക്കിഷ്ടല്ല
ഏതിങ്ങനെ ജെല്ല് പോലിരിക്കണ പീസ
ആ
ആഹാ ഇവിടെ അത ഇഷ്ടം പക്ഷെ എനിക്ക് അയിന്റെ ഇറച്ചീ ആണ് ഇഷ്ടം
എനിക്ക് അയിന്റ കട്ടിയുള്ള ഭാവം ഭാഗം
ഇറച്ചിയാണ് അത് എനിക്കിഷ്ടം അത് നല്ല ടേസ്റ്റ തിന്നാൻ
ആ ഇതികള്
കൂടുതലും പോർക്ക് മേടിക്ക പോവമ്പ എല്ലാരീ ഈ സാധനം ജെല്ല് പോലത്ത സാനം കടുതലും തരൂള്ളൂ
ആന്നെ അപ്പൊ ഇവിടെന്റെ അച്ഛന്റെ ഒരു കൂട്ടുകാരൻ വെക്കുമ്പോഴേക്കും ഇച്ചിരി കട്ടി ഉള്ള കൂടുതല് കൊടു
പരിജയം ഉള്ളോണ്ട് കൊഴപ്പില്ല
ആ ഇവിട ഞായറാഴച്ച ആണല്ല പന്നി കുടുതലും വെട്ടുന്ന ബാക്കി അല്ലങ്കി നമ്മൾ സ്റ്റോറേജി പോയി വാങ്ങണം
ച്ച അല്ലെ വെട്ടൂള്ളു നിങ്ങട അവിടെ എന്ത് വേല ഒക്കെ ഇണ്ട് ഞങ്ങട ഇവിട മുന്നൂർ റൂപയാ
ഇവിട എന്ത് വിലയാന്ന് പന്നിക്ക് നാന്നൂറ്റമ്പത് എന്തോ ആ
ആണോ ഞങ്ങൾക്ക് മുന്നൂറൂപ ഉള്ളു
ഉം ഇവിട നന്നൂറ്റംപത്
ആണാ മുന്നൂറുവക്ക് മേടിക്കാറുണ്ട് ഞങ്ങള് കിലോ
ചിക്കനെക്ക എത്രയാ വെല
ആ ചിക്കൻ ഇങ്ങന ഇ ഇ ഇരുന്നൂറ്റിയൊക്കെ വെച്ച് ഓരോ സമയമാവുമ്പം മാ ചില സമയത്ത് വില കൊറയും ആണാ പ്പഴും അങ്ങനയാ
ഉം ഇപ്പ കൂടി നൂറ്റാരുവത്തെട്ട് നേരത്തെ നൂറ്റി ഇരുവതെ ഇണ്ടാർന്നോളൂ
ആ അവിടെ ഫാമുളെ കൂടുതലുണ്ടാവും അല്ലേ കോഴിഫാം ആ പ്പ അതായിരിക്കും ഞങ്ങള ഇവിടന്നൊക്കെ വന്നേല്ലല്ലാ ഫാമിന്ന് വന്ന് വരുമ്പം അവര് അവരുടെ വിലയും കൂടി ഇടും അഎന്താ
ഞങ്ങളടെ വീട്ടിൽ ആരും കൂട്ടത്തില്ല ഞങ്ങടെ അപ്പർ ത്തെ എന്റെ അച്ഛന്റെ അ അനിയന് താറാവിന്റെ കൃഷിയാെണ്ട്
ആ
ഇവര് നമ്മുടെ ബാക്കിലിട്ട് വളർത്തുന്നത് കൊണ്ട് തന്നെ അയ്ന്റെ സ്മെല്ലും
ആ താറാവിന്റെ സ്മെല് പറ്റൂല ശെരിയാ താറാവിനൊരു വൃത്തികേടാണ്
കണ്ട് കണ്ട് വളർന്നു വളർ ളർന്ന്
താറാവ് നോട്‌ താല്പര്യല്ല അയ്യോടാ അത് നാടൻ തറവല്ലേ മറ്റേ ബ്രോയിലർ താറാവ് കിട്ടും അതിന് നല്ല എച്ചിണ്ടാവുള്ളൂ ഇതിന് എറച്ചി കുറവായിരിക്കും ഭയങ്കര വേവ് കൂട്ലേയ്ക്ക ആ ശരിയാ ഞങ്ങള് ഞങ്ങള് വടെ തിരിച്ചടിക്കാത്തല്ല ഞാൻ കടി കഴികും ട്ടോ അതൊണ്ട് താറാവക്കെ ഇഷ്ടമാണ് വീട്ടില് ആ അത് ഞങ്ങ ക്ലീൻ ചെയ്ത് ചൂടു വെള്ളത്തിലിട്ടാണ്ണല്ല ക്ലീൻ ചെയ്യ്ണത് ന്നട്ട് അത് പൊളിക്കുമ്പോ അതിന്റെ തൂവല് പൊളിക്കുമ്പോ വർത്താനം പറയാൻ പാടില്ലാന്ന് പറയും
ഇവിടെ എന്റെ അച്ഛൻ കഴിക്കുവായിരുന്നെ അപ്പൊ എന്താ എന്റെ കൊച്ചി ച്ചന്റെ വീട്ടിൽ എന്റെ അച്ഛന്റെ അനിയന്റെ വീട്ടി ല് താറാവ് ഇങ്ങന കൊ മ എ ഒണ്ടായിര്ന്ന് അപ്പൊ അവര് കൊന്ന്
ആ
കൊന്നപ്പെത്തെക്കും രണ്ടെണ്ണം കൊന്ന ഒരണ്ണം ഇങ്ങോട്ട് തന്ന് വിട്ട് അപ്പൊ അവരത് മുറി ക്കാതെ തോല് പൊളി ച്ചോടനെയുള്ള കോലത്തിൽ തന്നു വിട്ട് ഇല്ലന്ന് പറഞ്ഞു അപ്പൊ അച്ഛൻ അത് കണ്ടോടെ ചെയ്തപ്പോഴത്തേക്കും വെർത്തുപോയി
ആ ആഹ് മുറിച്ച് നമ്മള പിന്നെ മുറിച്ച് വക്കല്ലേ അയ്യടാ അത് മുറിച്ച് ആ ഒരു സങ്കടം വന്നിട്ടുണ്ടാവും.
ഉം
അതെ നമ്മള് പിന്നെ ഇ നമ്മളല്ലല്ലോ കൊല്ലണത് മറ്റേ നമ്മള് കടയിൽന്നോക്കെ മേടിക്കുമ്പോ അവർ ഇതായിട്ടാണല്ലോ തരണത്. ഇത് നമ്മള് നമ്മള്. ചെയ്യുമ്പത്തേക്ക് നമുക്ക് സ സങ്കടം വരും അപ്പോ തിന്നാൻ തോന്നൂല്ല.
ഉം ചേച്ചി ഒരു കോള് വരുന്നേ.
ആണോ ശരി എന്നാ.